ആ ബ്രോ പോർച്ചുഗലും ഉണ്ടിലോ ഭ്രൂണോ ഫെർണാണ്ടസൊക്കെറങ്ങ്ണ് ണ്ടാവുലേ
ആഹ് ഭ്രൂണോഫെർണാണ്ടസ് ഒക്കെറിയും ഏഹ് ഭ്രൂണോഫർണാണ്ടസ് ഇറങ്ങോ പ്രാവശ്യം ഓനെന്തോ കാഫിനെന്തോ പരിക്ക്ണ്ട്ന്നൊക്കെ പറ്ണേട്ടീന്നു
ബ്രോണോഫെർണാണ്ടസ് എറങ്ങുന്നാണ് ഇവല് പറഞ്ഞത് എന്താ അവസ്ഥാണാവൊ
ആഹ് ഇലേഹ
ബ്രോ എങ്ങനെ ബ്രസീലായി
ഞാൻ എങ്ങനെന്ന് ഞാ ആദ്യേ ബ്രസീലാണ്
അല്ല നെയ്മറിനെ ണ്ടിട്ടാണോ അതോ ആദ്യംതന്നെ ബ്രസീലാണോ
നെയ്മറിനെ കണ്ട്ട്ട ഞമ്മള്. ഏനേ ഒരു അഞ്ചാം ക്ലാസ് മുതല്. അഞ്ചാം ക്ലാസ് മുതല്. ഏഹ് കളിവരെക്ക് ഇൻക് മനസ്സിലായത്. അഞ്ച് മുതല് ബ്രസീലാണ്
ആഹ് ഞമ്മളും ചെുപ്പംമുതല് ബ്ര സീല. ഞമ്മക്ക് ആദ്യൊരു ജയ്സിട്ടെ നെയ്മറിന്റെ. അത് മണ്ട് കൂടിയതാ ചെറുപ്പത്തില് കളിക്കും ആദ്യായിട്ട് ജെയ്സി വേടിച്ചന്ന് നെയ്മറിന്റെ ജയ്സിയാ നമ്മള് ഗൾഫ്
ആഹ്
ഓല്ക്ക്പ അറിയൊന്നുല്ല. ഓല് വെറുതെകൊടുന്നു. പഷെ അയ്മെ ഞമക്ക് ഒരു എന്തോരിതൺ കേറി ഓനങ്ങനെ കണ്ടപ്പൊളും ഓന്റെ കളി കണ്ടപ്പൊളും
നമ്മളാ ആഹ് അഞ്ചാം ക്ലാസ്സിലെത്തീപ്പൊതന്നെ അതി ഇതും കളിയും അങ്ങ് കണ്ട് കണ്ട് പിന്നെ നെയ്മറിന്റെ സ്കില്ലും അതൊക്കെ കണ്ട് കണ്ട് നെയ്മറിന്റെ ആളണ്ടായി പിന്നെ ബ്രസീലിന്റെ ടീമെ പിന്നെ ആകേ കിട്ടി ആദ്യേ കിട്ടീലല്ലേനൊ അന്നന്നെ റൊണാൾ പീന്നോ ഓല പോലത്തെ പ്ലയേഴ്സ് ഒക്കെ കാണുമ്പോ നമ്മള് പിന്നെ നെയ്മറിനെ കണ്ട് ബ്രസീലയതല്ല. ടീമ് കണ്ട് ബ്രസീലായതാണ്. ഏയ് ആദ്യത്തെ ആ രണ്ടായിരത്തി രണ്ടിലൊക്കൊള്ള ടീം ഏതേനു. റൊണാൾഡോ, റൊണാൾഡീനിയോ, കക്ക ഔ അട് ടീം ആ പ്രയും ബ്രസീൽ ടീമിനൊന്നും. ഇപ്പൊ ഒരു ടീമ് വിചാരിച്ചാലും ഒന്നും കാട്ടായ്യൂല
ആഹ് അതന്നെ നല്ല ടീമിണ്പ്പോ ബ്രസീലില് അന്ത ടീമ് വെച്ച് നോക്കാണെ ഇ ഇപ്പൊരുടീമിനും തൊടൻറ്റൂല
ഉം ആ ടീമ് ഇണ്ടെന്ന്ണ്ടെങ്കില്. ക രണ്ട് വേൾഡ്കെ വേണേ അട് ഒരുമിച്ചൊണ്ടോവും
ആഹ് ആ ടീമ് ഇണ്ടെങ്കിപ്പീ അർജന്റീന. ആഹ് അർജന്റീനക്കാര് തൊള്ളറക്കൂല ആഹ് ആര്
പിന്നെ ആഹ് ഓല്ക്ക് പറയാള്ളേ പിന്ന വ് അള്ള അർജന്റീന ഫൻസ് എന്ത് പറഞ്ഞാലും നമ്മള് പറിം അഞ്ചിന്റെ തായെന്നാണ് മൂന്ന് അറീം
പഷെ എന്ത് പ്രശ്നംച്ച്ട്ട ഓര് പറീണ എന്താച് നമ്മളീ ഈ പണ്ടത്തെ ഏ നൂറ്റാണ്ട് മുന്നില്ള്ള കപ്പിന്റെ കാര്യം പറയാണ്ന്ന്
ആഹ് അത് പറഞ്ഞിട്ട് അവർ നൂറ്റാണ്ടി പറഞ്ഞിട്ട് നമ്മള് ന്ന് ഒര് ഒരാളെ കണ്ട് ടീമായതല്ലല്ലോ മൂ ബ്രസീല് ടീമിനെ കണ്ട് ടീമായതാണല്ലോ അപ്പോ ആരുണ്ടാക്കി എപ്പണ്ടാക്കി ഇതിനുള്ള കാര്യം ഇല്ല
ആഹ്
അർജന്റീന കഴിഞ്ഞ കൊല്ലം അടിച്ചു വിചാരിച്ചിട്ട് അതിന്റെ മുമ്പത്തെ രണ്ട് ഗോളും അടിച്ചു ഇവരുടെ മുമ്പത്തെ പൂർവിക്കന്മാരന്നല്ലപോലെ
ആഹ് അതൂല്ല മെഷീനില ഓല് പറയണ നമ്മള് അഞ്ചു നൂറ്റ മറ്റ ര കളർ ടിവിൽ എടുത്ത കപ്പാണ് അങ്ങനെയൊക്കെ ഓരോ അർ തകം ആ ഇനി എപ്പളാ കളി കാണാൻ പോണ് ബ്രോ ആ
ഇല്ല ഏട്ടാ കളിണ്ട് ക്ഷെ ഞാൻ ക്ലബ്ബ് പോയല്ലപ്പം എനിക്ക് ക്ലാസുള്ളതോണ്ടെ ഞാൻ ലാപ്പിലിട്ട് കാണണ ടി വി ഉണ്ടെ.
ആഹ് നമ്മളിവിടെ കാർണിവൽ പോലെ മറ്റെ ഷെഡൊക്കെ കെട്ടീട്ട് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടെ.
ക്ലബൊക്കെ പോവാൻ പിന്നെ എന്തര് മടി അടി വച്ചാലും പിന്നെ ഈ ഇവള തൊള്ള കേ ക്കാൻ വയ്യ
ആ ഇത് ഞമ്മള് ഈ ആറ് സ്റ്റെപ്പ് ഇരിക്കണ പോലെ നമ്മള് കമ്പികെട്ടിയിട്ടുണ്ടാവൂലെ സ്റ്റേഡിയം പോലെ
അടുത്ത ഒരു ഹൈ ഹെയ്ത്തിന് ച്ചുള്ള കളിയില് നല്ല കിടിലം പോയിന്റ് കളിച്ചാണ് നല്ല കിടിലം ഗോളിന് ജയിച്ചാലെ പിന്നെ ഓരുടെ മുമ്പില് നെഞ്ചും വിരിച്ച് നടക്കാം
അയീ അത് ജയിക്ക തന്നെ വേണം ഇല്ലെങ്കി
ഇല്യാ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജില് മിനിമം ഗ്രൂപ്പ് സ്റ്റേജില് മിനിമം അ അഞ്ചു പോയിന്റെങ്കിലും വേണം ഇപ്പൊ ഒരു പോയിന്റാ ഉള്ളത്
ഗ്രൂപ്പ് സ്റ്റേജില് അഞ്ചു പോയിന്റ് പറഞ്ഞാല് നമ്മളിനി മോറോക്കും നെയ്ക്കും കൂടുതല് സ്കോഡ്ലാണ്ടിന്റൊപ്പം ഓൽക്കും അടുത്ത കളി തന്നെ സ്കോഡ്ലാണ്ട് ഞ്ഞാല്
ആ പറ ഗ്രൂപ്പ് സ്റ്റേജ് എങ്ങൻണ്ട് കൈയിൽ കിട്ടിയാ മതി നോൺ
ഗ്രൂപ്പ് സ്റ്റേജ് ആയാലും നമ്മുക്ക് പ്രീക്വാർട്ടറിലോ അല്ലെങ്കി ക്വാർട്ടറിലോ നെതർലാൻഡ് വരും
ആഹ് അത് ആ അള്ളൊ നെതർലാൻസ് സല്ലെ അപ്പൊ ചെക്കന്മാര് നോക്കിക്കോളും ചെ മക്കന്മാര് നോക്കിയോള്ളും
നെതർലാൻഡിന് പേടി ഉണ്ടായിട്ടൊന്നുമല്ല നെതർലാൻഡ്
അയിലെ ഓൻ ആ നെതർലാൻഡ്സിന് എന്തൊ പേടി വെച്ചാലേ ഓല് പ്രതി ഓല് ഈ ബാക്കിന്നൊക്കെയങ്ങട് പൊന്തി വരല് പിന്നാ ഹെഡറൊക്കെ ഓടുന്ന് വരല്ല് തന്നെ മ ത്തിരി ലാവല ഹൈറ്റും ഉണ്ടേ വേണ്ടെക്കാക്ക
പിന്നെ വേണ്ടേക്കും അറിയാനും സമ്മയിക്കൂല പെട്ടെന്നൊന്നും
ഔ തിരിഞ്ഞു മറിഞ്ഞു അങ്ങിട്ട് എന്റെ തെ ഇങ്ങനെ കയ്യാണ്ട് വി ട ർത്തിയങ്ങ്‌ വെക്കും പിന്നെ അങ്ങോട്ട് ഇട്ട നീങ്ങലായൊണ്ടേ അല്ലാ ചെക്കന്മാര് നോക്കിക്കോളും നമ്മുക്ക് പിന്നെ പ്രതീക്ഷ ഉള്ളത് വെനീഷ്യസ് തിലാണേ വിനിഷസും നെയ്‌മറും കിടിലം ഗോ - കിടിലം കോമ്പോ ആണേ എന്താ വെച്ചാ ഫസ്റ്റ് കളി എന്താ വച്ചാലേ ഓൾക്ക് പ്ലേ മേക്കർ ഇല്ലേനോ പ്ലേ മേക്കർ പറഞ്ഞ സാധനം ഇല്ല അഇങ്ങനെ ഒന്ന് അസിസ്റ്റ് കൊടുക്കാൻ പിന്നെ ഒരു കോല് വെറുതെ പന്ത് അങ്ങോട്ട് ഇങ്ങോട്ടും തട്ടി കളിച്ചാന്നല്ലെ വേറൊന്നും ഇല്ല
ഇവര് ഒന്നല്ലെങ്കിൽ ബിനീശസന് പാള് കൊടുക്കുക അല്ലെങ്കില് റാ പിന്നെ റാഫിനക്കൊയാണെങ്കിൽ മടക്കാനു ആയി
ഓൽക്കി മര്യാക് ഒരു പ്ലേ മേക്കർ ആണെന്നുണ്ട അത് നെയ്മർന്നാണ് നെയ്മർ ഉണ്ട എന്നുണ്ടെങ്കിൽ കിഡില്ലായിയിട്ട് കിട്ടില്ല പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗോൾടിച്ച മറ്റേ റിച്ചാർഡ്സൺ ഓൻ
ഔ ഓന് മിസ് ആവണ്ട് മിസ് ആണ്ട് റിച്ചാളിസി എമ്മ കളിയന്ന് കഴിഞ്ഞ കൊണ്ട് തോനൊരുപ്രതീക്ഷ
രണ്ട് ഗോളാ അ ഒന്ന് ലാസ്റ്റ് ലാസ്റ്റ് എറ്റില ഒന്ന് സിസ്സർക്ക് കട്ടും
ആ അതക്ക ഒന്നന്നര കളിയ ആവൂലേ
ഇപ്പൊ എന്ത് കണ്ട കണ്ടല ഇപ്രാവശ്യം ടീം എടുത്ത് കണ്ടാവോ
ഇബ് നാ മറ്റ ജാവ പെട്രോനിയ ഒഴിവാക്കി
ആഹ് ജ് പെട്രോനഒഴിവാക്കി ഇത് റിചാൽസ് സെന്നിനെക്കാട്ടി ആ ബനക്കാണ് പെട്രോ കണ് കൊടുക്കണ്ടി ണ്ടി
ആ ജാവപെട്രോന്റെ മകനാണ് മറ്റേ തിയാഗോ തിയാഗോന എടുത്ത ഭീഗർ തിയാഗോനെ ഉ
ബുക്കൂടൊക്കെ വന്നിട്ട്ന്ന് കിട്ടണ പോലെ
പക്ഷെ എല്ലാരും പറയണ് എല്ലാരും പറയണു പോമായി അടിപൊളി കളിയാണത്രെ നല്ല സക്ര അത്ര പശ്യ കളിക്കണില്ല
പോമആയാ മതിയായിരുന്നു ഈ ഫസ്റ്റ് കളി എന്ത് ഫോമ്
ഫിനി കളിക്കണില്ല
ആ
പിന്നെ കസമീരോണ്ടന്നാണെങ്കി പൊട്ടത്തരം വരുന്നുണ്ട്
ആ ആ എന്ത് ചെയ്യതില്ലച്ച അടുത്തവി നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ പ്രതീക്ഷിക്ക
അത്ര തന്നെ പറ്റുള്ളു
എന്തായാലും